ആഹ് പറയ് എന്തൊക്കെ വർതാനം
പിന്നെ ഒന്നും കേൾക്കുന്നില്ലല്ലോ
കേക്കുന്നില്ലേ
അ
ആ ആ ന്നടെന്തൊക്കെയാ വർത്തമാനം ഫുഡൊക്കെ കഴിച്ചോ
ഇവടെ ഫുഡേയ്ച്ചഴിഞ്ഞ് അവടെ ഫുഡ്ഡൈയ്ച്ചോ
നേർത്തെ കഴിക്കോ ഫുഡ്
അങ്ങാനെന്നുല്ല അവടെ വെഷ്പ്പിനൻസരിച്ച് നേരത്തെ വെഷക്കും അപ്പൊ നേരത്തെ കൈക്കും അങ്ങനെ
അടെ എന്താന്ന് സ്പെഷ്യലൊക്കെ
പിന്നെ എന്താ ചിക്കൻ കറിം ഫുണ്ടൊക്കെന്നെ സാധപോലെന്നെ സ്പെഷ്യലൊന്നും ല്ല
എന്തേ ണ്ടാക്കി
അത് ഞാൻ ചിക്കൻ കറി ഫുഡ്‌ ഇങ്ങള് ഫുഡ് കൈച്ചോ
അഹ് നാൻ ഫുഡ്‌ കൈച്ചു
അഹ് എന്തേന്നു സ്പെഷ്യല്
സ്പെഷ്യല് സാധാ ചോറും കറിം തൊക്കെ തന്നെ ങ്ങളെന്നെ വീട് ഉണ്ടാക്കല് ഫുഡൊക്കെ ണ്ടാക്കല് ങ്ങളെന്നെയാണോ
മ്മ ണ്ടാക്കും
ഏഹ്
ഞാ സ്റ്റുഡന്റ് ഇമ്മ ണ്ടാക്കും
മ്മണ്ടാക്കുല്ലെ ആഹ്
അഹ്
പിന്നെ വേറെ എന്തൊക്കെ ഇങ്ങക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതല് ഇഷ്ടം
എന്താ ആ ഇക്ക് ഫോണേട്ട് കെടക്കണം പിന്നെ ഏയ് പാട്ടേക്കുന്ന അങ്ങൻത്തൊക്കെ ഇഷ്ടമാണ്
പാട്ടക്കൊ കേപാട്ടു പാട്വോ പാട്ടൊന്നും പാടൂല കേക്കുണുതേ ഇഷ്ടള്ളൂല്ലേ പിന്നെ
ഏയ് കെടക്കാനായോ
കെടക്കാനാവുണു കുറച്ചും കൂടി കഴിഞ്ഞാ കെടക്കും ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാണ് ഇനി ഇങ്ങനെ കുറച്ചും കൂടി കൈനാ കെടക്കാൻ വാണ്ടി നിക്കും ങ്ങള് കെടന്നോ കെടക്കാനായിട്ടില്ലേ
ഇന്നേ ഇന്റെ ഡാഡി വിളിക്കിണ്ട്
ഏയ്
എന്റെ ഇപ്പ വിളിക്കിണ്ട് കട്ടാക്കിയാളി സോറി ഇപ്പ വിളിച്ചയ്ഞ്ഞിട്ടില്ലെങ്കി പിന്നെ കലിപ്പാവും
അഹ് അയ്ക്കോട്ടെ ശെരി